ഹലോ
ആഹ് കേൾക്കുന്നില്ലേ
ആഹ് കേൾക്കുന്നുണ്ട് ഇപ്പൊ മിനിറ്റ് എത്രയ കാണിക്കുന്ന ഇതില്
ഇതില് മിനിറ്റ് ഏഹ് പതിമൂ പതിനാല് സെക്കൻഡ് പതിനഞ്ച് സെക്കൻഡ ആയി
എന്റെതിൽ എന്തെങ്കലും ഭഗ് ആയിരിക്കും പത്ത് പത്ത് കാണിക്കുന്ന ഞാാനതാ ചോദിച്ച
ആഹ്
ആഹ് ഓക്കെ നമ്മൾ എന്താ പറഞ്ഞോണ്ട് വന്നെ
നമ്മള് ഇപ്പോ പ്രൊമോഷൻ വീ
ആഹ് പ്രൊമോഷൻ വീഡിയോസിനെ കുറിച്ച് ആഹ് പ്രൊമോഷൻ വീഡിയോസ് ആണെങ്കിലേ.. ചിലവരാണെങ്കിൽ ഈ ഒരുപാട് ഒത്തിരി പേര് ഈ എന്ത പ്രോഡക്റ്റ് കൊള്ളാത്ത പ്രോഡക്റ്റ്
അതെ ആഹ് അങ്ങനെയുണ്ട് അപ്പൊ അവർ എന്താണെന്ന് ചോദിച്ചാൽ അവരെ ലാഭമാണ് നോക്കുന്നത് അവർക്ക് നല്ലൊരു എമൗണ്ട് കൊടുക്കാ കമ്പനി ഇട്ടിട്ടുണ്ടാവും അവർക്കത് കിട്ടുവല്ലേ പിന്നെ ഇത് വാങ്ങിക്കുന്നവരെ എന്തോ ആകട്ടെ അവർക്ക് അവരാ പറഞ്ഞ എമൗണ്ട് കിട്ടുകാണ് അപ്പൊ അവരതിടും പിന്നെ എന്ത് വന്നാലും നമ്മൾ സ്വയം ഇതിൽ ആവണം
പക്ഷെ അവരെ വിശ്വസിച്ചാണ് അവരുടെ ഫോളോവേഴ്സ് ഓരോ പ്രോഡക്റ്റുകൾ വാങ്ങുന്നത്
ഉ ഓ നമ്മളൊന്നും അങ്ങനെ ചെയ്യാറില്ല
ഞാനും അങ്ങനെ ചെയ്യാറില്ല പിന്നെ ഈ ചില ചില ഇങ്ങനെ റീൽസനകത്ത് ചലോരാ ഇന്ന പ്രൊഡക്റ്റില് ഇന്നതു ഉണ്ട് അത് നമുക്ക് ആഹ് സ്കിന്നിന് അത്ര കൊള്ളില്ല എന്ന് എന്നതൊക്കെ ഇങ്ങനെ അതൊക്കെ ശ്രദ്ധിക്കാറുണ്ട്
ആഹ്
അങ്ങനെയ പിന്നെ നല്ലത് ഇങ്ങനെയ അതിനെന്
ഇതിന് നെഗറ്റീവും നോക്കണം പോസിറ്റീവും നോക്കണം എന്തൊരു സ സംഭവ ആണെങ്കിലേ
ആന്ന് ചിലർ ഒന്നും യൂസ് ചെയ്യാതെ തന്നെ ഒരുപാട്
സ്കിൻ ഈ ആഹ് കാര്യായിട്ട് പ്രമോഷൻ വരുന്നത് ഈ പ്രൊഡക്ട്സുകളാണ് സ്കിൻ പ്രോഡക്ട്സ് മൈക്കപ്പ് പ്രോഡക്ട്സിനെ കുറിച്ചാണ് കാര്യമായിട്ട് എന്താ
ഈ സൺസ്ക്രീൻ തന്നെ ഇട്ടിട്ട് മറ്റേ ടെപ്പൊട്ടിച്ചി ട്ടൊക്കെ പോകൂലേ പക്ഷെ അതൊക്കെ നമുക്ക് കാണുമ്പോഴേ പിന്നീട് അത് കാണുമ്പോഴേ നമുക്കറിയാം ഉടായിപ്പാന്ന്.
അതെ അതെ അതെ ഒരുപാട് അങ്ങനെ അങ്ങനെ ഇട്ടാ അങ്ങനെ വരും ഇങ്ങനെ ട്ടാന്നൊക്കെ പറഞ്ഞിട്ട് നമ്മടെ ഇന്ത്യൻ സ്കിൻ ടോണിന് പറ്റിയത് ഇതാണ് അങ്ങനെ ഒരുപാട് പറഞ്ഞ് ട്ട് ഉം നല്ലെ റെ വെലയാണ് വെല ചെറിയ വിലയൊന്നുല്ല. ന നല്ല വെലയാണ് സാ
പിന്നെ ടൈം ഒന്ന് ശ്രദ്ധിച്ചോണേ എന്റെതിൽ എന്തോ ബഗ്ഗുണ്ടേട്ടോ എന്റെതി കറക്റ്റ
ആഹ് അത് ഞാൻ ശ്രദ്ധിക്കാ ആഹ് ഞാൻ ശ്രദ്ധിക്കാ ഇടക്കിടക്ക് നോക്കാറുണ്ട്.
ആഹ് ഓക്കേ ഓക്കേ ആഹ് അങ്ങനെ ഇവരാണെങ്കി ഇവര് ഒരു സാധനം തന്നെ പ്രൊമോട്ട് ചെയ്യും അത് അവര് ഒരു പ്രോഡക്റ്റ് ഇങ്ങനെ അയച്ചു കൊടുക്കും എത്രങ്ങാണ്ട് അയച്ച കൊടുക്കും. പക്ഷെ അത് ഒ ഒര് രീതീൽ ഞാൻ റീലി കണ്ടേ പക്ഷെ അത് അത്രയും യൂസ് ചെയ്തൊണ്ട് അതിന്റെ റിസൾട്ട് നമുക്ക് അറിയാൻ പറ്റത്തില്ല. അത് പക്ഷെ അവര് പറയും ആഹ്
ക്കിന്റത് യൂസ് ചെയ്യുന്നുണ്ട് അതിന് ഏഹ് നാല് പെർസെന്റേജ് തന്നെ നയാസിനമൈടൊക്ക ള്ളെ ഒരു നൈറ്റ് ഏഹ് എന്താ പറയാ
ആഹ്
ഞാൻ മറന്നു.
ആഹ് കൊള്ളാവോ അത്?
ആഹ് കൊഴപ്പ ഇല്ല നല്ല കൊർച്ച് എക്സ്പെൻസ് ആണ്. ഇങ്ങനീ ഏഹ് ഞാൻ വാങ്ങീന്നന്ന് അഞ്ഞൂറ്റി സംതിങ് ആയി
ഓഹ് ഞാൻ മറ്റേ ഡേംഡോക്ക് അങ്ങനെ വാങ്ങിയിട്ടില്ല ഡെർമാക്കോ വാങ്ങും.
ആഹ്
ഡെർമാക്കോ നല്ലയാ നല്ലയാ അത് കൊഴപ്പൊന്നുല്ല നല്ലയാ.
അതിന് എക്സ്പെൻസ് ണ്ടോ?
എക്സ്പെൻസ് ഞാനാണെങ്കി ഞാൻ ചെറിയ എം എൽ ന്റിയാ വാങ്ങുന്നെ ഞാൻ എത്രെ എം എൽ ന്റിയാ വാങ്ങിയേന്ന് എനിക്ക് ഓർമ്മയില്ല. അതിന് ഇരുന്നൂറ്റി എത്രയോ എങ്ങാണ്ടായി. എനിക്ക് തോന്ന്ന്നു ഞാ ആഹ് വലുതല്ല ഞാൻ വാങ്ങിയത്.
ആഹ് ചെറുതായിരിക്കും ന്നാ.
ഉം ചെറുത് ചെറിയ എത്രോ എം എൽ ആന്ന് എനിക്ക് ഓർമ്മയില്ല. അന്ന് ഇരുന്നൂറ്റി മുന്നൂറട് പ്പിച്ചായി.
ആഹ് ഞാന് അത്യാവശ്യം. എത്രെ നൂറ് ഗ്രാമിന്റെ എങ്ങാണ്ടാണ് വാങ്ങിയത്.
ഓഹ് ആഹ് ഞാൻ അതി കുറച്ചതാ കുറഞ്ഞത കുറഞ്ഞാ വാങ്ങിയത്. ഉം എത്ര ഗ്രാമിന്റെയായിരുന്നു അത്? ആഹ്.
എന്തോ.
എത്ര ഗ്രാമിന്റെ ഞാൻ വാങ്ങിയെന്ന് എനിക്ക് ഓർമ്മയില്ല.
ആഹ്.
പക്ഷെ എന്നാലും നമ്മള് സ്കിന്നിന് ഉപയോഗിക്കുന്ന പ്രൊഡക്റ്റ് ആകുമ്പം നമ്മള്. ഉം എത്ര എത്രിം എക്സ്പെൻസീവ് ആണേലും കൊഴപ്പല്ല.
ആഹ് വാങ്ങിക്കും ഇതുപോലെ എനിക്ക്യും ഉണ്ടായിരുന്നു. ഒരു ഏഹ് ചീപ്പ് പ്രൊഡക്റ്റ് വാങ്ങീട്ടെ, എന്താ പറയാ ഇതേപോലെ ഒരു അനുഭവം ഉണ്ടായി മൊഖംത്ത് ആകെ കുരു ഒക്കെ പൊന്തീട്ടെ.
എനിക്ക് ഏഹ് സൺസ്ക്രീനല്ല ഇങ്ങനെ എനിക്ക് സൺസ്. സ്ക്രീൻ അല്ലാരുന്നു എനിക്ക് ഫേസ് വാഷ് ഇങ്ങന വന്നിട്ടുണ്ട്. ഭയങ്കരായിട്ട് ഉം. ഞാൻ ഫേസ് വാഷെ യൂസീയ്യാറുള്ളൂ ഞാൻ മേ സോപ്പ് യൂസിയ്യത്തില്ല.
ആഹ് ഞാന് ചന്ദ്രിക സോപ്പ്ണ്ടല്ലൊ അതാണ് യൂസിയ്യാറ് അത് യൂസിയ്യും.
ഞാൻ ഏഹ് പിയേഴ്‌സിന്റെ സോപ് പ്പ വാങ്ങ്ന്നെ പിന്നെ ഏഹ് ഞാനാണെങ്കി സോപ്പ് മുഖത്തിടത്തില്ല.
ആഹ് പിന്നെ ഈ എർബൽ പ്രൊഡക്ട്സ് എന്തെങ്കിലും ഇങ്ങള് വാങ്ങാറുണ്ടോ വാങ്ങിക്കാറുണ്ടോ?
എന്തൊരു പ്രൊഡക്ട്സാണ്?
ഹേർബൽ പ്രോഡക്ട്സ് അങ്ങനെ ആയുർവേദ.
അങ്ങനൊന്നും വാങ്ങീട്ടില്ല.
ആഹ് ഞാന് ഇത്പോലെ ഏഹ് എണ്ണ. തലമ്മെ തേക്കാന് എണ്ണ ഇണ്ടലൊ അത് വാങ്ങീട്ട്ണ്ട്. ആഹ് നമ്മുടെ ഇപ്പ പ്രശസ്ത ബ്രാൻഡന്നേണ്.
ഓഹ് ഞാൻ ഇന്ന് ഇപ്പൻക്ക് ഒരെണ്ണം. കൺ ആഹ് ഞാൻ ഫോളോതിട്ട്ണ്ട്.
ആഹ് അവര് അവരത് വാങ്ങീട്ട്ണ്ട് ഒരു ഏഹ് പപ്പോയ. പപ്പായ കുങ്കുമാതി അതും പിന്നെ. ആഹ് അത് മൊഖത്ത് തേക്കാനാണ്.
ആഹ്.
അത് ഒന്ന് ഏഹ് പിന്നേ ഞമ്മള് എന്താ എയറ്.
എന്ത ആഹ് ഹെയറോയില് എങ്ങനുണ്ട്.
അടിപൊളിയാണ് കൊഴപ്പൊന്നുല്ല ഈ താരനൊക്ക പോവാനും മുടി വളരാനും. നമുക്ക് നന്നായിട്ട് മസാജീത് നന്ന ഒറക്കം വരും. ഒറക്കം നന്നായിട്ട് കിട്ട്ന്ന്ണ്ട്. ഞാ ഇത് പ്രമോട്ടിയ്യ്ന്നല്ല ഞാൻ ഇത് പറയാണ്.
ഞാൻ അത് ഫോളോ ചെയ്തിട്ടുണ്ട് ഇൻസ്റ്റേയില് ഞാ ഇങ്ങനെ കൊറേ കണ്ടിട്ടുണ്ട് വാങ്ങണന്ന് വിചാരിക്കേം ചെയ്തു.
കുറച്ചിതാണ് ഇത്രയും എം എൽ ഇന് അവര് ആഹ് ഇരുന്നൂറ്റൻപത് എം എൽ ഓ അങ്ങനെ. ണ്ടാണ് എത്രെ അഞ്ഞൂറ്റി അറുന്നൂറ്റി രൂബെണ്ട് അത്രേം.
അവരാടെ വീഡിയോസിലൊക്ക കാണുമ്പഴതേ അവര് ഒർജിനൽ സാധനാണ്.
ആഹ് അവരെ ഫാമ്ന്നെന്നെ എടുത്തിട്ട്ള്ള ഈഗൊ ആടിന്റെ. പാലും ആട്ടിൻ പാലൊക്കെ അങ്ങനെയൊക്കെ കാണാറ്ണ്ട്.
കാണാറുണ്ട് ഉം അതൊക്ക കാണുമ്പൊ ഇങ്ങനെ വാങ്ങണന്ന് വിചാരിക്കും ഉം എത്ര നാളോണ്ട് യൂസിയ്യ്ന്നേ
ഞാന് ഇപ്പ ഒരൂ വൺ ഇയറ് വൺ ആൻ ഹാഫ് ഇയറ് കഴിഞ്ഞു യൂസിയ്യലൊട്ത്തീട്ട് എന്തോ
ഇമ്പ്രൂവ്മെന്റ് വല്ലൊ ഉണ്ടോ
എനിക്ക് മനസ്സിലായി
അത് അത് ഉപയോഗിക്കുമ്പഴേ നല്ല മാറ്റങ്ങള് വല്ലൊം ഉണ്ടോന്ന്
ആഹ് കൊഴപ്പ ഇല്ല നമുക്ക്
ഉം
കൊഴപ്പല്ല വെലക്ക് ഇള്ളതാന്ന് തോന്നീല്ല ആഹ് നമുക്ക് ഏഹ് സ്കിന്ന് ആഹ് ഇന്നും ഏഹ് സ്കിൻ ഓയില് കൊഴപ്പല്ല വല്യൊരു പ്രശ്നല്ല പിന്നെ ഈ നീരറങ്ങുന്നവർക്കേ അത് കൊർച്ച് ബുദ്ധിമു ട്ടാവും നീരർങ്ങ്ന്ന പെട്ടെന്ന് നീരിറങ്ങുന്നവർക്കൊക്കെ കൊറച്ച് ബുദ്ധിമുട്ടാവും
ഓ അത് ശെരി
ആഹ് വല്യ കൊഴപ്പൊന്നുല്ലട്ടോ യൂസ് ചെയ്തിട്ട് ഒരുപാട് നല്ല റിവ്യൂസ് ഉണ്ട അതിന് കാണ്ന്ന്ണ്ട് എന്താ എന്താരോ നമുക്കറിയില്ലല്ലോ
കണ്ടാൽ ഞാനും വിചാരിക്കുമോ ഇനി അവരിനി പറഞ്ഞിനി അവര് അവരെ കൊണ്ട് ആരെങ്കിലും ചെയ്യിപ്പിക്കുന്നതാണോ അങ്ങനെക്കെ ഒരു ഇത് വെരും
അല്ല കൊഴപ്പില്ലാട്ടോ പ്രൊഡക്റ്റൊന്നും നോ ഇൻക്ക് കൊഴപ്പല്ല പക്ഷേ വെല കൊറച്ച് അധികായ പോലെ ഫീലെയ്തു ഉം ആഹ് ഇങ്ങനെ ഞാന് ചിന്തിച്ചു പോയി എന്തുകൊണ്ട് നമ് ക്കു ഒരു ലിറ്റ്ർ എണ്ണ വാങ്ങീയിട്ട് ഇങ്ങനെ ഇണ്ടാക്കൂടാ
ആ ഉണ്ടാക്കാം പക്ഷെ ഒരു കാര്യം അത് എല്ലാം വേണം പിന്നെ ഗ്യാസ് ആഹ ആണ് നമ്മൾ ഒരു പ
ത് ഇള്ളതാണല്ലോ
അല്ല ഉള്ളതാണേലും വേ നമ്മക്ക് എനിക്കൊന്നും നല്ല രീതിക്ക് വേണോന്ന് തോന്നാ ഗ്യാ ഗ്യാസ് ഒരുപാട് ആവുംന്ന് തോന്ന്
ആഹ് കൊറച്ചേരൊക്കെ എടുക്കും ഒരു പത്തിരുപത് മിനിറ്റ് എങ്ങാണ്ട് എടുക്കും ആയി വരുമ്പോഴേക്കും അവരിത് അവരും ഗ്യാസിലന്നെല്ലേ ചെയ്യുന്നത് വറകടപ്പിലാണ്ല്ലേ വറകടപ്പില്
പിന്നെ
മ്മ് അവരത് അങ്ങനെ ഒന്നിച്ചുണ്ടാക്കാണ് ആഹ് ഒന്നിച്ചാണ് ഇണ്ടാ ഒന്ന് ഒരു ഇതിലന്നെ പത്തിരുപത് ലിറ്റർ ഒക്കെ ഇണ്ടാക്ക്ന്നുണ്ടാവും ഉം
അങ്ങനെയാണ്
അങ്ങനെയാണ്
ആ അത് കാണുമ്പോ ഇങ്ങനെ വാങ്ങണന്ന് തോന്നിയിട്ടുണ്ട് പിന്നെ വാങ്ങിയിട്ടില്ല വാങ്ങണം എന്നേലും തോന്നിയിട്ട്ണ്ട് മുഖത്തെക്കെടുന്ന ഹോയിലൊക്കെ ആണെലേ കാണുമ്പോ ഒരു നല്ലേസം ഇന്ടാവും ഉം ശേ എമൗണ്ട് കൂട്തലാ എല്ലാ ചെലവ് അങ്ങനെ എമൗണ്ട് നല്ലെ കൂട്തലായിരിക്കും അതിനനുസരിച്ചുള്ള ഒരിത് കാണത്തില്ല
ആ പെട്ടെന്ന് ഈ ഇപെ ഹെയർബെ പ്രോഡ സിന്റെ ഒരു പ്രത്യേകത പറഞ്ഞാൽ പെട്ടെന്ന് നമ്മക്ക് ഇത് കിട്ടൂലാ
ആ അത് ശെരിയാ റിസൾട്ട് കിട്ടൂലാ
അഹ് ഏയ് എന്താന്ന് വെച്ചാ സ് സൈഡ് എഫക്ട് ഒന്നുല്ലാ പ്രത്യേകിച്ചൊരു ഹെർബൽ പ്രൊഡക്ട്റ്റ്സ് യൂസ് ചെയ്യുമ്പോൾ പക്ഷേ മറ്റ് മറ്റേത് അങ്ങനെയല്ല മറ്റേത് പറഞ്ഞു കഴിഞ്ഞാല് ഏഹ് റിസൾട്ട് ചെല്പ്പോ കിട്ടും ഒന്ന്
കിട്ടും
ഒന്ന് സൈഡ് എഫെക്റ്റും ഇണ്ടാവും പോ ആ അതാണ് ഞങ്ങൾ കൂള്ള പ്രശ്നം പിന്നീടാണ് അറിയുന്നത് ആഹ കൊറച്ച് ഈ ആസിഡുകളൊക്കെ എഹ് യൂസ് ചെയ്തിട്ടാണ് അത് വെരുന്നത്
വെരുന്നത്
അപ്പോ ഈ സൺസ്ക്രീന്കള് ഒക്കെ ആയാലും അങ്ങനെയാണ് പക്ഷേ
അഹ് അം
ഈ മരുന്ന്കളയാലും അങ്ങനെ തന്നെ മെഡിസിൻസും കാര്യങ്ങളൊക്കെ ഏഹ് ഹെർബൽ പ്രോഡക്ട്സിന് നമുക്ക് പെട്ടെന്ന് ഇത് കിട്ടൂല ആഹ് കൊറച്ച് സമയം എടുക്കും നമ്മള് ഫോളോ അ തിൻ്റെ കറക്റ്റ് ഫോളോ അപ്പ് ചെയ്യാണെങ്കില് റിസൽറ്റ് കിട്ടും എഹ് കൊറച്ച് ടൈം എടുക്കുംന്നേ ഒള്ളൂ പക്ഷെ മറ്റേത് അങ്ങനെയല്ല മറ്റേത് എഹ് റിസൾട്ട് കൊർച്ച് പെട്ടെന്നാണ് സൈഡ് എഫക് റ്റ് കൊറച്ച് വെലുതാണ് പ്പൊ ഈ അം വേദനന്റെ ഗുളികയൊക്കെ കുടിക്കുമ്പഴേ ഈ കിഡ്നിക്കൊക്കെ നന്നായിട്ട് അത് ഡെയ്ഞ്ചറാണ് ഈ ഇംഗ്ലീഷിന്റെ വേദനന്റെ ഗുളിക
ഡെയ്ഞ്ച്‌
നല്ല ഡെയ്ഞ്ചറാണ്
ഉം പിന്നെ എന്റെ അമ്മാക്ക് തന്നെ ഒരു ഒള്ളഹ് ആഹ് ശെരി ശെരി ആഹ് ശെരി ശെരി